ഹലോ
ആടം സുഖല്ലേ
ആഹ കേക്ക ആഹ സുഖാണ് എന്തൊക്കെയാ വിശേഷം എന്താണ് അങ്ങനെ പോകുന്നു ഉന്ന് മഴയൊന്നുമല്ല ഇന്ന് മഴയൊന്നുമല്ല
അവിടെ രാവിലെ മഴ പെയ്തു
എടക്കൊന്നായി ചാറി പോയി വെയിലും ഇല്ല മഴയില്ല അതെങ്ങനെ ഉം ഉ ആഹ അതന്നെ
ഒന്ന്ും വയ്യ ശരീരത്തിന ഒന്നും വയ്യ
എന്ത് പറ്റി
ഇതന്നെ കാലാവസ്ഥ ഇങ്ങനെയോണ്ട്
ആ ആ
ചന്തോഷോ
ആഹ
ഉം എന്ന പറയുന്നുണ്ട് ഒന്നും വയ്യാണ് കാലൊക്കെ വേദന എടുക്കുന്നതാണ്
ആഹ ആ
പിന്നെന്താ ഉ പറയണ്ടാ പനിയന്നെ പനിയും ചുമുമയും
ഉം ഒരാൾക്ക് വന്ന കഴിഞ്ഞാ പിന്നെ വീട്ടില് മൊത്തം
പിന്നെ പിരാന്തുയ് പോകും
ഉം ഉം നിന്റെ മോൾക്ക് പക്ഷെ ജലദോഷം പിടു കൊച്ചളത്ങ്ങനെ മൂക്കൊലിച്ച് നട ുന്നുണ്ട് വേറെ കുഴപ്പങ്ങളൊന്നും ചെറിയതായിട്ട് ചുമ
അതൊരു കാര്യം ചെയ്താൽ മതി നല്ല ചൂട് വെള്ളത്തിലില്ലേ കഴുകി കൊടുത്താല്ലോണ് മുഖമൊക്കെ
ആഹ ആഹ ആഹ
ചൂെടുത്തിത്ത് മുഖമൊക്കെ കഴിച്ചെടുക്കുമ്പോ കൊറച്ചൊര ഇളം ചൂടുൽ കഴിച്ച കൊടുക്കുക എന്നിട്ട് എന്താക്കാ നല്ല രാത്രി കിടക്കുമ്പോ ഇല്ല വിക്സ് ഇല്ലേ
വ
കുറച്ചെടുത്തിട്ട് പരട്ടി കൊടുത്ത മതി നഞ്ചിന്റെ ഭാഗത്തും കുറച്ച് ഈ തൊള്ളൻന്റെ ഭാഗുലെ കഴുത്തിന്റെ അവിടെയും ജസ്റ്റ് മൂക്കിനൊക്കെ ഞാൻ എന്റെ മോനക്ക് അങ്ങനെ ആക്കി കൊടുക്കാ എന്നിട്ട് നമ്മള് പുറം ഭാകല്ലേ ബാക്കില് ബാക്കില് പുറം ഭാഗത്തും കുറച്ച് അപ്പോൾ ഒനിക്ക് പെട്ടെന്ന് ഒരു പെട്ടെന്ന് മാഷാ അല്ലഹ് പെട്ടെന്ന് കുറേയോട്ടോ
ആഹ് ആ ആ
ചെയ്യ തുടക്ക തന്നെ അങ്ങനെ ചെയ്യും നല്ല കുളിപ്പിക്കും നന്നാക്കുന്ന അറിയ കുളിപ്പിക്കും കുളിപ്പി ചെയ്യുമ്പോം കുറച്ച് ചൂടുെള്ളാം എടുത്തിട്ട് നന്നായിട്ട് മുഖവും വായൊക്കെ നന്നായിട്ട് കഴിച്ച കൊടുക്കും അപ്പൊ പെട്ടെന്ന് കുറയും ശീനങ്ങളെക്കൊണ്ട് ആവി ചൂടു വള്ളം വച്ചിട്ട് ആവി പിടിക്കാൻ പറ്റൂലല്ലോ ചെറിയ മക്കളലെ പിന്നെ എനിക്ക് മെഷീൻ വെച്ചിട്ട് മെഷീൻ വെച്ചിട്ട് ചെയീ്താ ഇൻക്ക് ഇഷ്ടേ അല്ല അപ്പൊ ഞാൻ ഇങ്ങനെ പണിയെടുക്കല് അപ്പൊ വേഗം കുറയോടാ ആഹ ഈ വെറുതെ ഇങ്ങനെ ഓക്കി ഒലിച്ചിട്ട നടക്ക ഇഷ്ടീ അല്ല
ആഹ
ആഹ അതിങ്ങനെ ആ ചെറിയ കുട്ടികളല്ലേ അപ്പൊ ഇങ്ങനെ എന്തകും ഞാനിങ്ങനെ നല്ല ജലദോഷ രാവിലെയും രാത്രി രണ്ടു നേരം ചൂടുെള്ളം കുറച്ചെടുത്തിട്ട് ഞന് അതോ ചോറ് വെക്കുമ്പോ അതിന്റെ ഭാഗത്ത് വെക്കും എന്നിട്ടാ ആ വെള്ളം എടുത്തിട്ട് എന്താക്കും കഴിച്ച കൊടുക്കും അപ്പൊ നല്ല പ കൊറയില്ലെങ്കിൽ അവരെ ഞാൻ അവർക്ക് നീരർക്കൊക്കെ വരുമല്ലോ അപ്പൊ തലക്കെ കണക്കും ഇവർക്കിടെ അധികം പറയാനൊന്ന കയില്ലല്ലേ ഇങ്ങനെ ബുദ്ധിമുട്ടായിക്കൂല്ലേ
ഉം എത്ര പോന്ന കുട്ടിയാ
രണ്ടാം ക്ലാസ് പഠിക്കുന്നത്
ആഹ് ആഹ
ആം ഇയാൾതോ
എന്റെ മോള് ആ ചെറിയ എത് പറഞ്ഞാല് അവള് യു കെ ജി പഠിക്കണ്
ഉ അപ്പൊ നല്ലഇപ്രാവശ്യം ഇപ്രാവശ്യം നല്ലോണ് അസുഖം ഇങ്ങനെ പെട്ടെന്ന് പിടി പെടും അന്ന് ചെറുതാവുമ്പോ ഉം അതെ
അസുഖങ്ങൾ കൂടും ഉ ചെയ്തു നോക്കണം ന്നാ
ഉം ആ പിന്നെ കഫക്കെട്ട് ണ്ടായാൽ ഞാൻ ചെയ്യല് പനിക്കൂർ കൊടുക്കലാ
ആ എങ്ങനെ അത് നീരെടുത്തിട്ട് കൊടുക്കേ
ആഹ രണ്ട് ഇല എടുത്തിട്ട് അത്യാവശ്യം വല ഇങ്ങനെ് അടുപ്പിന്റെറ അടുത്ത് ഒരു മൂടി വെക്കും മൂടി വെച്ചിട്ട് അതിന്റെ മേലെ ഇല കഴുകിട്ട് ജസ്റ്റ് അങ്ങോട്ട് ഇങ്ങോട്ട ഒന്ന് ട്രൈ ആവൂല്ലേ അട്ട് അതൊരു പാത്രത്തി ഇട്ട് ആ് അത്ൊന്ന് തണിട്ട് നീരെടുത്ത് ട്ട് അതി വേണംുണ്ടെങ്കിൽ കൽകഷ്ണംൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക്
ആഹ ഉഹ ഉഹ തനെ ഉം ഉം അതിെ അങ്ങനത്തെ മരുന്നുകളൊന്നും മക്കൾ കുടി കൂലി ഏതാണ് പ്രശ്നം
പക്ഷെ ഇവൻ കുടിക്കും ഇവനക്ക് ഞാൻ ചെറുപ്പത്തി അ തന്നെ കൊടുക്കല് അത് സംഭവംന്ന് വെച്ചാ എ്റെ മൂ ല്ലേ ചെറുപ്പത്തില് ഞൻ നല്ലോണ്ണം ആയിട്ട് ഒരിക്കലൽ അഡ്മിറ്റ് ആയി അന്നേനെ അവിടെയില്ല ആപ്പ അവിടെയില്ല കഫ അപ്പ കെട്ടി അപ്പം അവിടെള്ളവർ പറഞ്ഞു അവരു കുട്ടിക്ക് ഇ ഇതേപലെ ഉണ്ടായി നമ്മളെന്താക്കിയാ കുറെേ നാൾ ഇങ്ങനുണ്ട് ലാസ്റ്റ് നമ്മളോട് ആരോ പറഞ്ഞു ഇങ്ങെ പിക്കൂർക്ക് കൊടുത്തൽ പെട്ടന്ന് സുഖാവവും ഐസിൽ വെച്ച കുട്ടി പോലും അങ്ങനെ രക്ഷപ്പെട്ടിണ്ട് സംഭവ സത്യം തന്നാ ഇവനക്ക്ന്ന് കൊടുത്താൻ നോക്ക ഇവനക്ക് എഫക്ട്ീവ കണ്ട്
ആഹ ആഹ് ആഹ
പിന്നെ ഞാൻ അങ്ങനെ തന്നെ ചെയ്യല് ഇല്ലെങ്കിലും എന്ത് മരുന്ന് കൊടുത്താലും ഒരു കഫക്കെട്ട് എനിക്കങ്ങനെ പെട്ടെന്ന് അങ്ങനെ മാറി ആന്റിബയോട്ടിക് കൊടുത്ത് ഹോസ്റ്റലിൽ പോയി അവിടെ ഉച്ചവരെ ഒരു ദിവസം ഇരുന്ന് എന്നിട്ട് ഞാൻ തൊടക്ക തന്നെ കൊടുക്കും
ഉം ഉം ഞാന് ആദ്യൊക്കെ അങ്ങനെ തന്നെയായിരുന്നു വേണ്ടാന്ന് പറയുന്ന കാലം വരെ ന്നത് വരെ ഞാന് അങ്ങനെയൊക്കെ കൊടുത്തിരുന്നു
ആ ആ പിന്നെ ഞാൻ പറയും ഒന്നും ചിന്തിക്കേണ്ട വായി തുറന്ന മതി ഒറ്റ ഇറക്കലങ്ങ് ഇറക്കി അ അത്രയും
ആ അതൊക്കെ പറയും ഞാനും അത് ഇങ്ങോട്ടോട് വരും അപ്പൊ ചർദിക്കൊക്കെ ചെയ്യും ചെൽപ്പോ അതാണ് പിന്നെ അതുവരെ കഴിച്ചതും ക്കണ് പോ പോന്ന് കഴിഞ്ഞാല് നമുക്ക് ആകെ ഗതികേടായി
ആ പിന്നെ കൊറച്ച് പിന്നെ കൊറച്ച് കൊറച്ചായിട്ട് കൊടുക്കണം പിന്നെ ഇതേപോലെ ചെല കുട്ടികൾ എന്തായാലും ചെല കുട്ടികൾ ചർദ്ദിക്കും അതാണ്
പിന്നെ പിന്നെ എന്താന്ന പിന്നെ പനിക്കൂർക്ക ഇട്ടിട്ട് കുളിപ്പിക്കൊക്കെ ചെയ്യാ ഇലയൊക്കെ ഇട്ടിട്ട്
അതെ വെള്ളം ചൂടാക്കിട്ടില്ലേ
ചൂടാക്കുന്നേല് ഇട്ട് കഴിഞ്ഞാല് അത് നീരർക്ക് കൊറയ്ന്ന് പറയുന്നുണ്ട്
ആ പനിക്കൂർക്ക ഏതായാലും ഇഷ്ടം പോലെണ്ട്
ആ ചെയ്യാലോ ഇനിപ്പ മൂട്ടി ഈ ഒരു രണ്ട് മൂന്ന് മാസം വരെ പിടിച്ചക്കണെങ്ക കുറച്ച് പറ്റും ചെറിയ മ
മക്കക്ക് പെട്ടെന്നുണ്ടാവും ഉം ചെറിയ വീട്ടില് ഏറ്റവും ചെറിയ ആൾ ക്കാണ് ആദ്യം ആസുഖം വര അധികം അല്ലെങ്കിൽ നല്ല വയസായ ആൾക്കാണ് ആദ്യം അസുഖം വര അവർക്ക് പ്രതിരോധ ശേഷി കുറവായിരിക്കൊലോ പിന്നെ അങ്ങനെ വരുന്നതാണ് ഈ സ്കൂളിലൊക്കെ ഫുള്ള് മാറാതെ വരുന്ന കുട്ടികൾ ഇണ്ടാവേ
ഇപ്പൊ അതൊക്കെ പോയി ഇപ്പ ചെറിയ കുട്ടിടൊന്നല്ല ഇപ്പ അതിനെകാട്ടി ഞമ്മൾ വാക്സിൻ അടിച്ച നമ്മക്ക് പെട്ടെന്ന് അസുഖം വരുന്നു ഇപ്പൊ ഞമ്മളെ അവസ്ഥ ഭയങ്കര മോശാണ്
ഉം ഉം
എനക്കൊന്നും മുമ്പൊന്നും വല്ല്യ അസുഖന്നുന്നുണ്ടാവില്ല ഇപ്പൊ എപ്പൊ നോക്കുമ്പോ ചൊമ കഫക്കെട്ട് ഇതൊക്കെ തന്നെ ആ വാക്സിൻ എന്ന് എടുത്തോ അന്ന് മുതൽ ഇങ്ങനത്തെന്ന പിന്നെ വേറെ എന്ത വിശേഷം
വേറെന്താ എല്ലാം മാറാൻ വാണ്ടിട്ടാണ് ഇപ്പൊ വാക്സിൻ എടുത്തത് അപ്പൊ കഷ്
ഉം വാക്സിന് എല്ലാ രോഗങ്ങളും തൊടക്കം ആ പണിയൊക്കെ കൈനോ
ഇല്ല കഴിയുനുള്ളൂ
അതെയാ
ട്ടില്ല
അതെ ഉമ്മയില്ലേ
ഇല്ലില്ല ഞങ്ങള് വേറെ താമസം
വേറെ താമസിക്കുന്നയാ ശരി കൊറയായ
അല്ല ഒരു വർഷം ആകുന്നേ ഉള്ളു അടുത്ത മാസത്തേക്ക്
ഓ ശെരി ആ ആ അപ്പം ഇതൊക്കെ കഴിക്കലില്ലേ ഒരു ഒരു വർഷ ആയിക്കയ്ഞ്ഞാല് അതിന്റെ നേർച്ച കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നും
ഇല്ലല്ല അങ്ങനെ ഒന്നുല്ല ഇല്ല ഇല്ല താമസി തൊടങ്ങുമ്പോ എല്ലാരേം വിളിച്ചിട്ട് ഭക്ഷണൊക്കെ ഉണ്ടാക്കും എന്നല്ലാതെ
അ ആ പിന്നെ ഒരു വർഷം ഇങ്ങെനെ ആഘോഷിക്കല്ലോ
ഇല്ലല്ല
അയില്ലാല്ലെ ആ ആ
വേറെന്താ ഇവിടെന്നും അങ്ങനെന്ന ഇവിട മക്കള് മക്കളും ഞാനും ഒലപ്പേ ഉ
ശ ഹസ്ബൻഡ് ഇവിടെ നാട്ടിതന്നെയോ
ആ
ആ ആ കൊഴപ്പുല്ല ആ ത്രരി നാള് ഹസ്ബൻഡ് വീട്ടിലിക്ക അല്ലേ അവിട്ന്ന് മോചനം രക്ഷപ്പെട്ടി നി ഇപ്പ ശരിക്കും എന്താണ് സമാധാനംന്ന്ല്ലേ ഇപ്പോഴ
ശരിയാ അങ്ങനെ വല്ല്യ ബുദ്ധിമുട്ടൊന്നും എനിക്ക് ണ്ടായിട്ടില്ല ന്നാലും നമുക്ക് നമ്മുേടെതായിട്ട്ള്ള ഒരു പ്രൈവസി ഇത് ഇപ്പഴാണ് ഉ അതേ ള്ളൂട്ടോ അല്ലാതെ ഞാനോരുപാട് ബുദ്ധിമുട്ടി ട്ടൊന്നുല്ല മ്മയാലും ഒക്കെ നല്ല സപ്പോർട്ടീവ് തന്നെയ് ര്
അതെ ആ ആ അതായ ശരി ആ ആ
ന്റെ അമ്മായയമ്മായിരുന്നു എന്റെ ഉമ്മ കൊഴപ്പൊന്നും ഇണ്ടായിരുന്നില്ല
ആഹ് ആ
ഇപ്പഴും അതെ കൊയ്പ്പൊന്നുള്ള ആഹ് ചേലോർക് ആഹ് ആ ഇമ്മാക്ക് പിന്നെ അധികം ബ് കൊറെ ഏറെകൊറേ അങ്ങനാ കാണുന്നത്. ത് അധികം പ്രായൊക്കെള്ളുമ്മാരാണ് അ പണ്ടത്തെ സ്വഭാവം കാണിക്കാറ്. ഇവിടുമ്മാക്കും അധികം പ്രായായിട്ടില്ല അ കൊഴപ്പില്ലാതെ ഇപ്പൊഴ് കൊറ്ച്ചൊക്കെ ആയി ഉം കണ്ടറിം ആ അവരെന്നെ ഒരുപാട് അനുഭവിച്ചവരാണ് ഇമ്മ കൊറ്ച് അനുഭവിച്ചിട്ട്ണ്ട് അപ്പം അപ്പം ആ ആ അപ്പം ഉമാക്ക് ആ അനുഭവി ക്കെരുത് ന്ന്ല്ലൊരു അത് മ്മ എപ്പളും പറയും ഞാന് കെതിഗെട്ട പോലങ്ങളൊന്നും ഗതിഗെടരുത് ന്തേയ്ന്ന് പറയും അങ്ങനെ ചിന്തള്ള ആളാണ് അപ്പൊ അത്രക്ക് വെഷ്മൊന്നും ഉണ്ടായിട്ടില്ല
ത്ര കുട്ട്യാള്
രണ്ടാൾണ്ട് ഉം
എത്ര വയസ്സ്
വയസ്സ് മോന് വല്യാൾക്ക് വല്യാള് മൂന്നിലാണ് പഠിക്ക്ണ് ഒമ്പത് വയസ്സായി ചെറിയാള് യു കെ ജി
അഹ് ശരി ആ ആഹ് ആ ആഹ് പിന്നെ സ്കൂള്ല് ഭക്ഷണം കൊണ്ടൊവോ
ല്ല ഇവടെ ഗവൺമെന്റ് സ്കൂളാണ്
അതോ പ്പ ഗവൺമെന്റ് സ്കൂള്ള് എല്ലം ണ്ടല്ലോ ചോറുണ്ട് കറിണ്ട് ഉപ്പേരിണ്ട് പപ്പടണ്ട് അച്ചാറ്ണ്ട് സലാഡ്ണ്ട് ചെലപ്പവര് ഫ് ഫ്രൈഡ് റൈസ്ണ്ടാ ക്ക്ന്ന്ണ്ട് ലെമൺ റൈസ്ണ്ടാക്കും എല്ലംണ്ടാക്ക്ന്ന്ണ്ട്
ഉം എന്താ കഞ്ഞീം ഹേ ചെന്ന ഉടനെ കഞ്ഞി അച്ചാറുംണ്ട് അതോണ്ട് സ്നാക്സുണ്ടോണ്ട കൂ ട്ടാൻ കൊണ്ടോണ്ട ഇവടെ കൂട്ടാനൊന്നും കൊണ്ടാവാൻ പറ്റില്ല
ആഹ് എല്ലാ അ നമ്മള് പഠിക്കുന്നോട്ത് ചില എപ്പഴും ഒരു കഞ്ഞിയും പയറുയ്നല്ലോ പണ്ടത്തെ കാലത്ത്
ഹും അതൊരു ടേസ്റ്റ് ആയിരുന്നുല്ലേ അതിന്റെക്കെ ടേസ്റ്റ് ഏറെ കൂ കൂടുതല റിയുന്നത് ഇപ്പളാണ്
അത് വല്ലപ്പോഴൊക്കെ കിട്ടുമ്പോ കൊഴപ്പുല്ല ഈ എല്ലാ ദിവസവും കഴി
ദിവസം ആവുമ്പോ ആഹ് ആഹ് ഇപ്പൊ അതൊന്ന് കിട്ടിയിരുന്നെങ്കിൽ തോന്നാറുണ്ട് എന്നിട്ട് ഞാന് അങ്ങനെ പയറ്ണ്ടാക്കി നോക്കുമ്പോ പക്ഷേ ആ ടേസ്റ്റ് കിട്ടേയില്ല നമ്മക്ക്
ആഹ് ആഹ്
അതാ ചെമ്പില് വെക്ക്ന്നെ ഒഹ് കൂടുതലായിട്ട് വെക്കുമ്പെള്ള ടേസ്റ്റായിരിക്കും. നമ്മള് വെച്ചാലെന്തോ ആ ടേസ്റ്റണ്ട് കിട്ടില്ല.
ആഹ് അത് പിന്നെ പിന്നെനിക്കിഷ്ട്ടാ അംഗൻവാടിത്തെ കഞ്ഞി ഷ്ട്ടാണ് അയ്‌ല് ചെറുപയറ് തേങ്ങൊക്കെട്ട് ട്ട്ങ്ങനെ
ആഹ് ചോറും കൂട്ടിട്ട് വെക്കുന്നതോ? ആഹ് ആഹ് ആഹ് ഞാന് അങ്കനവാടി പോയിട്ടില്ല അതോണ്ട് ഇൻക്കതത്രറീല്ല അതിന്റെ ടേസ്റ്റ് ഉം
പിന്നെ വേറെന്ത വിശേഷം? ചോറും കൂട്ടനൊക്കായോ അയ് ശെരി ആഹ് ഇനിയെന്താപ്പയ്ന് പരിവാടി
ഇനി കുൾച്ചിട്ടില്ല കുളിക്കണം.
അയ് ശെരി ഓക്കെ ശെരി ശെരി ഓക്കെ ന്നാല്